എ
ആ ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷങ്ങൾ
വിശേഷം മഴ തന്നെ വിശേഷം
ആ മഴയുണ്ടോ അപ്പ അവിടെ ഇന്നൊക്കെ മഴയുണ്ടോ
ഇന്ന് ആ വലിയ പ്രശ്നല്ല അത എന്നാലും മഴയാണ് ഇപ്പം തോന്നി നിക്കുന്നത് അവിടെയോ
ആഹ് ഇവിടെപ്പൊ ഒരു രണ്ട മൂന്നീസായിട്ട് മഴ തീരിയില്ല നല്ല ചൂടാ
ആണോ ചൂടാണല്ലേ ഇവിടെയും മഴ പെയ്തന്നേ ഉള്ളൂ പക്ഷെ ചൂടിന് കുറവൊന്നു ഇല്ല
ആഹ് അതെ അതെ ചൂടൊണ്ട് രാ അക്ക് ഇപ്പ ഏസി ഇല്ലാതെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അമ്മാതിരി ചൂട്
അതെ ആപിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഭക്ഷണക്കെ കഴിച്ചു കെ ടക്കായിരുന്നു മോളെ ഉറക്കി ശേഷം ശേഷം കിടക്കാരുന്ന മ്
നേരത്തെേ കിടക്കോ
ആ നേരത്തെേന്ന് വെച്ചാല് മോളെ ഞാനൊരു ഒമ്പത് ഒമ്പതരന്റെ ഉള്ളില് ഓള ഞാൻ ഉറക്കും
ആഹാ ഹാ
ക്കീ രാത്രി ള്ള ഒർക്ക് മാത്രേ ഉള്ളൂ പകലൊന്നും അധികം ഒറങ്ങൂല ഒന്നര വയസ്സ് കഴിഞ്ഞ കുട്ടി ഉ അപ്പൊ ആ രാത്രി ഞാന് നേരത്തെേ ർക്കും പിന്നെ ഞാൻ ഞാന് ഒറങ്ങാൻ കൊറച്ച് ലേറ്റ് ആകും ഹസ്ബൻഡ് ഗൾഫിലാണ് അപ്പൊ കോളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്
ആഹ ഹാ് ലേറ്റ് ഹഹഹ പിന്നെ എന്തായിരുന്നു ഫുഡ്
ഇന്ന് ഇന്ന് ഞങ്ങളിപ്പോ സാദാ ചോറും പയറുപ്പേരിം സാമ്പാറുണ്ടാക്കിനി സാമ്പാറും പിന്നെ ആഹ് മീൻ പൊരിച്ചതും മറ്റേ സൂത മീൻ ഇല്ലേ
ആ ആാ ആാ
ആഹ അത് പൊരിച്ചതുണ്ടായിന്
ആ ഗംഭീരം രാവിലെ രാവിലെ വെക്കുന്നയാണോ? അതോ രാത്രി വീണ്ടും എടുക്കുന്നതാണോ
ആഹ് ഞങ്ങള് രാവിലെ ഒരുമിച്ച് വെക്കും ഉച്ചക്കുള്ളതും രാത്രികൾക്കുള്ളതും കൂടി ഒരുമിച്ച് വെക്കും ആ ഉ പിന്നെന്തണ്ടാ ക്കിന്
ഞാൻ ഇവിടെ ചോറുണ്ട് ഉം പിന്നെ മീൻകറി മത്തി ഉണ്ടല്ലോ മത്തി ചാള
ആഹ ആഹ
അത് കറി വെച്ചു പൊരിച്ചു പിന്നെ മാങ്ങ കറി വെച്ചു
മാങ്ങ എങ്ങനെ നിങ്ങള് കറി വെക്കല്
മാങ്ങ നമ്മള് പച്ച മാങ്ങ എടുത്തിട്ട് തൊലിയൊക്കെ ചെറതായിട്ട് കളഞ്ഞിട്ട് അരിയും അരിഞ്ഞിട്ട് അതിന്റെ കൂടെ ചെറിയ ഉള്ളണ്ടല്ലോ കൊച്ചുള്ളി
ആഹ് ആഹ
അതും കുറച്ചെടുത്ത് പിന്നെ പച്ചമുളകും കീറി വെള്ളം ഒഴിച്ചിട്ട് അടപ്പെ വെച്ചിട്ട് അത് വേവാൻ വെക്കും ഉപ്പും മഞ്ഞപൊടിം കൂടിട്ടിട്ട് ആ നേരം കൊണ്ട് പിന്നീട് തേങ്ങ ചിരീ അതിന്റെ കൂടെ ഉം കുഞ്ഞുള്ളി ഇ ഏ പിന്നേ ജീരകം. ഉം അതെള്ളു. അത് ആ നന്നായിട്ട് പേസ്റ്റ് ആക്കി അരിക്കും നമ്മളാ മറ്റേമോര് കറി ക്ക് എടുക്കുന്നോലെ അ അങ്ങനെ- ന്ന്ട്ട് ഈ മാങ്ങ വെന്തെതൊന്ന് ഒടഞ്ഞ് ഒടയോലൊ തനിയേ അതിലോട്ടിട്ടൊന്ന് ചൂടാക്കും പിന്നെ കട്ക് താളിച്ചിടും.
ആഹ് ആഹ് അത്ര പണിയൊള്ളല്ലേ ഞങ്ങളെ വിട്ന്നാ മാങ്ങ അങ്ങനെ കറി ണ്ടാക്കാറില്ല.
ഇല്ലേ ഇത് ന്നല്ലേയ പിള്ളേർക്കൊക്കെ ഇഷ്ടായിരിക്കും മാങ്ങയല്ലേ? ചെറിയൊരു പുളിയൊക്കെ കാണും.
ആഹ്അ ഇണ്ടാക്കി നോക്കിയിട്ടില്ല ഞങ്ങള്
ആണല്ലേ
ഉം.
ചിലരിങ്ങനെ പ കേക്കും പക്ഷെ അത് മധുരവായിരിക്കും മ
ആഹ് രസണ്ടാവുലേ ആഹ് അത് കേട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ങ്ങള് പറഞ്ഞ രീതിതുവരെ കേട്ട്
അതെല്ലെ അതൊന്നും ത ശുഖർന്ള്ളതാ മാമ്പഴ പുളിശ്ശേരി പക്ഷേ നമക് ചോറിലൊക്കെ ചെലപ്പം ഇഷ്ടപ്പെട്ടില്ല കാരണം മധിരല്ലേ?
ആഹ് അതെയതെ മധുരായോണ്ട്.
മധുരായോണ്ട് ചെലപ്പോ ഇഷ്ടപ്പെടത്തില്ല അയ്ന്റെ ടേസ്റ്റ്
ഉം മാങ്ങ ക്ട്ടാൽ മാങ്ങ വീട്ടിലുള്ള മാങ്ങൊക്കെ ഏകദേശം തീർന്നു. ഇത് വരേ നെറയെ മാങ്ങേര്ന്നു ആഹ് വീട്ടില് ഒരുപാടുണ്ടായിനി ഇപ്പൊ ഏകദേശൊക്കെ തീർന്നു ഇപ്പോ മാവ്മല് ഒന്നോ രണ്ടോ മാങ്ങാ മറ്റേ ഉളർ മാങ്ങല്ലേ? നമ്മള് പഴ്പ്പിച്ച് കഴിക്ക്ണ ടൈപ്പ് മാങ്ങയേ ഉള്ളൂ മറ്റേ നാടൻ മാങ്ങകളൊ ക്കെ തീർന്നു.
രണ്ട് മൂന്ന് ടൈപ്പ് മാവുണ്ടോ?
ഓഹ് ഇവടെ പഞ്ചാര മാങ്ങണ്ട് ഏ ക ടേന്ന് വാങ്ങി വെച്ച മാവിൻ തൈകളെന്നെ രണ്ട് മൂന്നായിറ്റൊക്കെണ്ട്. പിന്നെ പ്രാവശ്യം എല്ലാമാവും നന്നായിട്ട്
മാംകൃഷി മാമ്പഴ കൃഷിക്ക്ള്ളത് അതെയോ ബിസിനസ്‌ന്ള്ള മാങ്ങയൊക്കെണ്ടല്ലോ ഓ
ഹാ അത്രക്കൊന്നുല്ല നമ്മള് പിന്നെ ഇവിടെ മക്കളൊക്കെ ഒന്ന് പൊറ് ക്കി കൊണ്ടോവും ആഹ് കേൾക്കുന്നില്ലേ?
അതെയാ പ്ര
ഉം ഉം ഉം...
നമക്കിവിട മാങ്ങാ ഒന്നുല്ല ചെ കാത്തിനും
തെങ്ങ്ണ്ട്ല്ലേ?
അതേ പിന്നെന്തൊക്കയ? ഹലോ ഹലോ ഹലോ ഹലോ കേക്കാവോ?